അതെട്
ആപ്പ് കിട്ടി
ആഹ് എല്ലരും കൂടി അടിച്ചിട്ട് പിടിച്ചാണ്
ഗ്രൂപ്പിൽ പോയി മെസേജ് അയക്കുമ്പോ എല്ലാരുംകൂടി ഇങ്ങട് വരുവാണ്
അതാണ് പിന്നെല്ലാതെനി പറ്റണുല്ല
ഉം കഴിഞ്ഞത് ലോസ്റ്റ് ആയോ
ഓ
ലോസ്റ്റായോ
ഉം എന്തായി
മക്കള് മം
ഉം ഇവടെ കഴിഞ്ഞ് എല്ലാരും കിടന്നേക്കണ് ഞാനെ ഒരു ഗുളിക കൊടു ത്തു നീർറക്കത്തിന്റെറെ അതിന്റെ ശേഷം കുറച്ച് സമാധാനം ഉണ്ട്
ഏ
ഉംഹും
ജലദോശംപിടിച്ചിന്ന
പനിം തൊണ്ടവേദനയും ഒക്ക കൂടി വന്ന് ചക്കി ക്ഷം
ഉം ഓലെറ്റാ
എന്താണ് ആ ഹ എന്നട്ട് മോനെ കൊണ്ട് ഗുളിക കുടിപ്പിച്ച്
ഉം
കുടിച്ചിട്ടാണ് സമാധാന ആയിക്കണ്
ഉം
പിന്നെന്താ അവിടെല്ലാരും കിടന്ന
ഇല്ലല്ല ഫോണ് മ്മെ തന്നെ ഇടുന്നേ
പിന്നെ ഒന്നും
ഏ
പിന്നെ
എന്ത് ആ ഓര് ആ ഓര് കിടന്നേക്കണ്
ഏയ്
ഇവിടെ നേർത്ത് കെടുക്കും ചുമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല ചിലപ്പോ ഫോണമ്മ ഉണ്ടാവും യൂട്യൂബ് കണ്ടിരിക്കണ്ടാവും
കാക്കു വിളിക്കുന്നുണ്ടാവുല്ലേ
ഇല്ല ഇല്ല ആ വിളിച്ചിന്നു പകൽ വിളിച്ചണേ
ആ രാത്രിവിളിക്കൂല
രാത്രി ചെലപ്പം വിളിക്കുംടൈ മ് ല്ലെ അനുസരിച്ച്
ഉം ഉം നിർബന്ധ എന്താ എന്നിട്ട് എന്താ തിന്നത്
ഞാ വൈകുന്നേരം കുട്ടികൾക്ക് കടി ഉണ്ടാക്കിയത്
എന്താ വേണ്ടേ
അത് തിന്ന് ഞാൻ രാത്രി കാര്യായിട്ടൊന്നും തിന്നലി ഇല്ല.
അതാ നല്ലെ
അങ്ങനെ എടുക്കലാണ് വേകുന്നേരം ഉണ്ടാക്കണ അപ്പം തിന്ന് കണ്ട് പിന്നെ അങ്ങനെ കൊടുക്കലാണ്.
അത നല്ലത് രാത്രി എന്ന വേണ്ട
ഉം ഇന്ന് ചോറ് കഴിച്ചോ
മം കഞ്ഞി കുടിച്ച്
കഞ്ഞിഞോ
പനില്ലേ
ആഹ് അപ്പൊ വേറോന്നും മാണ്ടിയരൂലല്ലേ.
ആ ഒന്നുംവേണ്ടാ എന്നെ ഇങ്ങനെയൊക്കെ ഗുളിക കൊടു
അപ്പൊ ഈ നേരത്ത് എങ്ങനെ കഞ്ഞ്കിട്ടി.
അതെ ഗുളിക കുടി കണ്ടേച്ചിട്ട് കുടിച്ചാത
പറ്റ് വെള്ളത്തിൽ ഇട്ട്ങട് അങ്ങനെ
കൊറച്ച് ഉം ഉം
ഉം
ഇക്ക് കയിഞ്ഞെ ഇത്രന്നെ
ഉം ഇനിക്ക് വെച്ചപ്പ കൂർക്കം വലിച്ചിണ്ടാ
പെട് കവളേടി. ഞാനും ആദ്യായിട്ട് കേക്ക ഇങ്ങന ഒച്ചെല്
പൊറത്തിന്നുള്ളൊരു സൗണ്ട അത്.
ഞാനും ആദ്യായിട്ട് കേക്കാ ഇന്നലെ
പൊറത്തുന്നുള്ള സൗണ്ടാണത്.
ആഹ്
ഞാൻ വിചാരിച്ചു കൊറെ നേരായി നിക്കേരിക്കും നിക്കേരിക്കുന്ന്. ഞാൻ നിക്ക്ൺല്ല്യ. നിങ്ങക്ക് ഓടെടുത്ത് പാടൊക്കെ ഒണ്ടാ.
ഉം
നല്ലിന്തുലേയം
നല്ലോണ്ട് ഞാൻ മക്കള് ഞാൻ കൊറിക്കുമ്പോഴ്
ടിന്റെം ടൈയിമ്പോന്നും കാണിക്കുനില ശ്രദ്ധിക്കൊണ്ടിരിക്ക
ആഹ്
എന്തേ അറിയില്ല
ഉ ആ വിറ്റൊന്നുല്ല.
ആഹ് ഇത് നോക്കിയാ മതി. കാണിക്കാത്തത് എന്താണാവോ ചിലപ്പംകി.
ഏഹ്
ഓൻച്ചി വേറെന്താ ഉം മോന് ഭേതായോ?
ആഹ് ഭേതണ്ട്.
ഉം ഉം പിന്ന ചൊമ ഉണ്ടായോ?
ഇല്ല ഇല്ല പി ഇന്ന അങ്ങനെ പിന്നെ വെല്ലാതെ ഉണ്ടായിട്ടില്ല.
അതെ ആഹ് അത് തൊടങ്ങിയ കൊറേ നേരത്തിണ്ടാവോ അങ്ങനെന്.
അങ്ങനെ രാത്രിക്ക ഒറക്കത്തിൻ്റെ എടെലൊക്കെ ഇങ്ങനെ ചെമച്ചോണ്ടിരിക്കും.
പിന്ന എന്റെ മോക്ക് ഇതന്നെയായിന്നിട്ടോ ഒരു വ്യത്യാസം ഇല്ലയി പറഞ്ഞപ്പോ രാത്രിന്ന പിന്നെ ഒന്നെ നിക്കാതായി ആഹ് അതെന്നേ നീ പിന്നെ ഞാൻ പറഞ്ഞരണ്ട്ട്ടോ ഞാന് വാട്സപ്പിൽ അനക്ക് വിട്ടര്ണ്ട് നമ്പറ് ജ്ജ അവിടെ കാണിച്ചോ നിങ്ങളെ എന്തായാലും മാറും അവനക്ക് അവിട്ന്നാ മാറിയതേ അപ്പോ എന്തെലും അധികാവ എന്തലും വിളിക്കുക്കെ ചെയ്യാം
ആഹ് ആഹ്
നല്ല മരുന്നാണ് ന്തായാലും മാറും ഇംഗ്ലീഷ് കൊടുത്ത് മാറാത്ത ഒൾക്ക് അവിട്ന്നാണ് മറിക്ക്ണ് അപ്പൊ ഇങ്ങത്തെ പ്രശ്നത്തിൽ അവിടെ കുറെ മരുന്നുണ്ടേ ഉം വിട്ടരന്റ് പുത്തനത്താണിക്ക് വെല്ല്യ ദൂരൊന്നു ഇല്ലല്ലോ
ഇല്ലെയ്‌ ഞങ്ങള് വാളാഞ്ചേരിൽ പോണെ ഞങ്ങക്ക് ന്ത് പു
ആഹ് ആഹ് ഇപ്പാണ് പോവാനക്കെ വെള്ളിയാഴ്ച രാ
പുത്തൻനതാണീ അങ്ങാടിന്ന് പിന്നെ എങ്ങനെ പോണ്ടേ
അങ്ങാടിന്ന് അങ്ങട് പിന്നെ തിരുറോട്ടിന പോണ അവിടെത്തന്നെ വേറെ എവിടെ പോണ്ട പുത്തനത്താണി അങ്ങാടിയിലന്നെ ആഹ് ഭാഗത്തേക്ക് പോവൂലേ
എന്ത് പേരെന്താ
ഞാന്.
ഈ സബ്ന് മറിയ അതൊന്നുംല്ലല്ലോ.
അതല്ല, അതല്ല ഈ സന എടി ആ സങ്കട ത് അവ്ടത്തെ പേരെന്താണ്. എല്ലാ ചികിത്സള്ള എല്ലല്ല ഞാൻ ചോയിച്ചിട്ട അനക് വാട്സപ്പിൽ വിട്ടര്ല്ന്റ് ന്റെ മാപ്പളോട് ചോയിച്ചിട്ട്. അതെത് ഇയ്ക്കു നിച്ചണ്ടെയ്ന് കാണിച്ചത് അൽ ശിഫ അങ്ങനെ എന്തോ ആണ്.
ആഹ്.
ആഹ് അതെ ചോദിച്ചിട്ട് പറയണ്ടട്ടോ.
ഉം, ഉം.
ങ്ങനെ ന്തോ ആണു. ആഹ് അവിടുത്തെ പല് പല്ലുമ്മ തേക്കുന്നൊരു പൊടിണ്ട് ഇവിടെ അയ്മെ നോക്കിയ അറിയാം.
പല്ലുമ്മേ തെയ്ണ പൊടിയോ?
പൽപ്പൊടി പല്ലുവേദനൊന്നും ഇല്ലാതിയിരിക്കാന് മോൻക്കത തേച്ചോടുപ്പ ചേർതന്.
ഉം. അപ്പൊ ങ്ങള് എടയ്ക്കെടക്ക് പോക്ക്‌ണ്ടോവിടെ?
ഞങ്ങളിപ്പോ ഇപ്പോ കൊറേയ്ക്ക് ണ്‌ പോയിറ്റെ പൽപ്പോടി ഇവിടെ ഒരു വീട് പണി യന്ന് വിടെ അടുത്തണ്‌ അപ്പൊ അവിടെ പോയി വാങ്ങി. കെ എം സി ലെ കെ എം സി ഉം ഉം
കെ എം സി യോ?
ആഹ് ഇയ്യൊന്വേഷിചോക്കൊണ്ട്.
അവിട അത് അതന്നെ ഉള്ളൂ അങ്ങനെ ചികിത്സിക്കണ ആളായിട്ട്.
എല്ലാ ചികിത്സുണ്ട് ഇങ്ങനെ മരുന്നിന്റെ ചികിത്സുണ്ട് ഞ്ഞി അല്ലാത്തത് വേണങ്കി അതുംണ്ട്.
ഉം.
ഉം. പൈസ ഇരുന്നൂറ്പ്പ്യ കൊടുത്താതി എത്രന്നോന്നും അവിടെ എഴുതിട്ടില്ല.
മ് ഉം ഉം
മരുന്നിനു വേറെ വരും മരുന്നിന് അത്യാവശ്യം വരും. സമയത്രായി ഇതിലറിയുന്നില്ലല്ലോ.
സമയോ?
ഉം.
പത്തെ നാപ്പത്തൊമ്പത്.
അതെല്ല.
ആയിലോ ഏഴെ നാല്.
ആഹ് ഇതെന്ത വരാത്തെ എടക്ക് പോവാണ് ന്ന് ന്നേ.
അയ്ലെന്താ വര്നെ പിന്നെ.
അയ്ത് ങ്ങനെ പൂജ്യം മാത്രം കാണിക്ക്‌ണ്.
ആഹ് പച്ച കാണിക്ക്‌ണില്ല്യ.
അല്ലേ ആ ഏഴേ പൈനെട്ട് എട്ക്ക്‌ങ്ങട് വര്ണ് ണ്ട്.
ആഹ്.
ആ ന്തെ.
മക്കളൊക്കെ ങ്ങളൊപ്പം തന്നെ കെട്ക്ക മോളൊക്കെ.
അല്ലല്ല ഓളും ചെർതും കൂടി. ഓ
ഉം തായേ.
മല്ലാരും താഴെ കെട്ക്കല് മേലൊന്നും കെട്ക്കലില്ലാ. മേലെ വയറിങ് കെയ്ഞ് ക്ക്‌ണെങ്കിലും. ഫാന് തൊന്നും വെച്ചിട്ടില്ല്യ. കു വയറ് വല്ച്ചിട്ടില്ല്യ. ബാക്കിയുള്ളൊക്കെ കെയ്ഞ്ണ്.
ഉം.
ചെയ്തത്വാണ് എന്നാ ചെയ്യലാണാവോ.
ഉം.
ഹ .
ഇതോട് കൂടി കയ്ഞ്ഞ.
പിന്നെന്താ. സമയെത്രായി.
സമയം എട്ടെ ഒന്ന്.
ഞാ സമയത്രായി ചോയ്ക്കുമ്പ മാത്രതില്‌ വര്യാ ത്ത ഹ്. ഹ് പിന്നെയ്.
ആഹ്.
ട്ട്യോളൊക്കൊർങ്യോ.
ഞാ കുട്ട്യോളൊക്കെ ബടെ ന്നാർത്തൊർങ്ങും.
ഓല് പിന്നെ അന്റപ്പാവെയ്ക്കാരം കെട്ക്ക്ണ് ലെ.
ഉം മോള് വടെ മോന് പിന്നെ.
ഓഹ്.
ഇവള് പ്രസവിച്ച് ഞാ നീച്ചപ്പ തന്നെ. ഇമ്മ പിന്നെ ഓനെ മ്മാന്റൊപ്പം കെട്ത്തികാണ്ട് അങ്ങനെ ഓൻക് അവ്ടെ കെട്ന്ന് ശീലായി.
അവ്ണ്ട് അഹ്ങ്ങനെ ശീലായിലെ.
ഉം ഓപ്പ്ങ്ങട്ട് വര്ലില്ല്യ.
ആഹ് ഉം.
ഇന്റെ വീട്ട്ക്കൊക്കെ പോവുമ്പം.
ഉം.
അപ്പോട്ടൊക്കെ ഇൻ്റെപ്പം കട്ക്കും.
ഉം മോള് കെട്ക്കാത്തോണ്ട് അല്ല സുഖാടി ഒണ്ക്കാ സ്ഥലണ്ട്.
ആഹ് ങ്ങനെ.
ആകെ റൂമില
അതില്ലായിപ്പോ ഒണ്ക്കാ സ്ഥലയ്യാത്താണ് പറിണത്.
മറ്റേത് എന്താ കാട്ട.
ഉം.
വേറെ സ്ഥലല്ല്യെ. ഒക്ക നനിയും ബാക്കിയ്ള്ളതൊക്കെ സീറ്റ് ഇട്ടിട്ടില്ല.
ആഹ്.
ഉം ഈ ങ്ങക്ക് സ്ഥലൊക്കണ്ടാവൊല്ലോ ആളില്ലല്ലോ ലേ.
ഞങ്ങള് പൊർത്ത് അങ്ങനെ സീറ്റ്ട്ട്കാണ്ട്.
ആഹ്.
അട്ക്കളന്റെ മേലെ ഒയ്ഞ്ഞട്ക്കാണ് അവ്ടെ ശീറ്റ്ട്ട്കാണ്ട് വാഷിംഗ് മെഷീനും.
ആഹ് ആഹ് ഞാ മിഷീന് ബാത്റൂമില് വെച്ചക്ക. ആത്ത്ത്തെ ബാത്രൂമില് അ ഒന്നു ഉപയോഗിക്കലില്ല റൂംത്തെ.
മിശീനോ ബാത്രൂമോ.
ബാത്റൂമ്ന്നച്ചാല് ഏല് കൊ ഒന്നും വെച്ചിട്ടില്ല.
ആഹ് ആഹ് അപ്പയ്ല് വെച്ചിട്ടുണ്ടാവും.
ക്കാനേ എട്ക്കലൊള്ളൂ അവ്ടെ പൈപ്പ്.
ഉം.
അപ്പയ്ലെച്ച്.
തായ്ത്തൗടൊടിം താറില്ല ന്തയ്യ അമക്ക്. പണിൻ്റെടി കൂടിം തിര്മ്പ മറ്റതെല്ലതും കയ്ഞ്ഞിട്ട് പോണം അല്ലെ ഇങ്ങനെ പണിൻ്റെടികൂടി എലു പോണം.
ഒണക്ക്യത്ട്ക്കാം പോവാം തന്നെ മട്യ ന്നട്ട.
ഉം ഞ്ഞമ്മക്ക്ങ്ങനെ വെയ്ക്കുമ്പൊ കൊയ്പ്പല്ല്യ വെയ്യാതാവുമ്പള ട്ടോ എടങ്ങേറ്.
ഉം
ഞാൻ ഒരു രണ്ട് ദിവസം കഴിയുമ്പം അങ്ങനൊക്കെ തീർപ്പുള്ളൂ
പോവാന്നോ നിങ്ങള് അതെ ഇനി ഞാൻ കെടക്കട്ടെ
ആഹ് ആഹ്
വെക്കെട്ടാ
ഉം